ഒന്നുല്ല അ അസ്ലാം
ഉവ്വ
എന്താ പാട് അങ്ങനെ പോണു
ഹാഹാ ചായ കുടിച്ചോ
ഉം ചായ കുടിച്ചാനാവണൊള്ളൂ ഉണ്ടാക്കീട്ടില്ലാ ഉം
മതുരിച്ചാല് പ്രസയ്ച്ചെട്ക്ക്ണോല് മ്മള് ഏറെ തിന്നല്ലോ ഇപ്പെ ഇപ്പൊ പൊതുവേ ആരും അങ്ങനെ തിന്ന്ൺല്ലാ ഒന്നും കയ്ക്കലില്ല ന്റെ അഞ്ചത്തി പ്രസവിച്ചെടക്കാ
ഏ ഓവറായിട്ടൊന്നും ഓവറായി റ്റൊന്നും ഞാനും തിന്നലില്ല
ഏ ഞാനൊക്കെ പ്രസവിച്ചെട്ന്നീന്നന്നെയ് പിന്നെ നല്ലോം തിന്നൽ ണ്ടായിന്ന് നല്ലോം തിന്നാച്ചാല് മാണെങ്കിലും മാണ്ടെങ്കിലും തിന്നലെയ്ന്നു ഉം തടിച്ചെണം കെര്തിക്കാണ്ട് ആ ഒരുസ് തൊരു മാത്രോള്ളു തടിയന്നാവണം തടിയന്നാവണംന്ന്ല്ലാ തടിച്ചാനൊന്ന് കാര്യത്തിന് നമ്മക്ക് തടിക്ക് ഭയങ്കരാ -
ആ അങ്ങൻ ആ താ ഞാ ഹ് ഹ് ങ്ങള് പറഞ്ഞമാതിരി ഫ ഫസ്റ്റ്ത്തീന് ഞാനും അങ്ങൻ തന്നേയ്നി
അതെന്നെ ഫസ്റ്റ്ത്തേനും രണ്ടാമത്തേനൊക്കെ പിന്നെ ഞാനും അങ്ങനെ പിന്നെ ങ്ങനെ തോന്നി പിന്നെ പ്പോ ഞാൻ പറയല്ണ്ട് ന്റെ അഞ്ചത്തിനീടൊക്കെ പറയല ഫസ്റ്റ്ത്തീന് തിന്നാ മതി
രണ്ടാമത്തീനും ഒന്നാമത്തീനും രണ്ടാമത്തേനും ങ്ങള് പറഞ്ഞാതിരി തൊണ്ണൂറ് പേരു ത്തീം തിന്നന്നയ്ക്കാരം നമ്മളെ പെരീലും അല്ലയ്ക്കാരം ഒരു പണി എടുക്കൂലല്ലോ തിന്നന്നെല്ലേ പിന്നെ മൂന്നാമ ഇ നാലാമത്തൊക്കെ ആവുമ്പോപ്പോ പിന്നെ നമ്മളെ പേരേം നമ്മള് നപ്പെയ്ഞ്ഞാ പണിട്ക്കല് തും തുടങ്ങിയാ അതൊക്കെ ണ്ടെങ്കിൽ തന്നെ താ പോയില്ലേ
ആ ഞാനൊക്കെ എന്തേര് തീറ്റേന്ന് ഇന്നെക്കെ ഞാനോക്കെ തടിച്ചിട്ട് ഒരു മനസൻ ഇന്നേ അറീലേനി
ആ ആ
ഞാ ഒന്നാമത്തേന് നല്ലോ ഒന്നാമത്തേന് നന്നാണ് ഞാ ഏറെ നന്നായിന് രണ്ടാമത്തേന് നല്ലോം നന്നായിന് രണ്ടാമത്തെ നന്നായിട്ടില്ല മനസ് അറിഞ്ഞിട്ടന്നല്ല
ആഹ്
പിന്നെ തിന്നീലട്ടോ പിന്നെക്കെ പിന്നെപ്പോ തടിയൊന്നും ഇപ്പൊ തടിയൊക്കെ പറ്റേ പോയി അത് വേറെ കാര്യം അന്നൊക്കെ നന്നായി ന്ന് ആ പെറ്റ് കുൾച്ചപ്പോ ആൾക്കാര് കാണുമ്പോ നന്നായില്ലേ നന്നായില്ലേ ന്നൊരു ചോദ്യംണല്ലോ അന്ന് ഏ ത് ന്നാ അന്നത്തെ ച അന്ന് ചോദ്യാ പക്ഷെ ഇന്ന് നന്നായില്ലെങ്കി ആർക്കും പരാതില്ല
പരാതില്ല ഇപ്പൊന്നാർക്കും തടി വാണ്ടേ
തടിമണേൻ ഇന്റെ അഞ്ചത്തിക്കെ പ്രസവിചെടക്കണ്ട് ഓള് തീരെ നന്നായിട്ടില്ല പക്ഷെ അതെലോകെ തിന്നാൻ പേടിയാണ് സാധനകൊർച് തിന്ന്ണ്ട് തിന്ന്ണ്ട് വച്ചാല് ചീരകോഴി കാടെടെകോ കാട അങ്ങനെക്കെ അത് ഓവറായിട്ട്തിന് ഒക്കെ കൊറേ- ക്ഷെ പേടിമക്ക് തിന്നാൻ പേടി ഒന്നാതെ മക്ക് കൊളസ്ട്രോള്ണ്ട്
ഞാനും കൊറേശെ എനിക്ക് കൂട്ടാനൊക്കെ കൊറേശം ഉള്ളൂ പറ്റാ ഉം ചോറ്കയിച്ചാ ക ണ്ട് അല്ലാത്ത ഒന്നായിട്ട് വാരി വലിച്ച് തിന്നാൻ കയ്യൂല
ആഹ് ഓളങ്ങന ഓള് കൊറേശെതിന്നുള്ളു ഓക്ക് പേടിണ്പറ
നെഡ്സും കാര്യങ്ങളും അങ്ങനത്തൊക്കെ തിന്നും ഞാന് അതിലൊന്നും പിന്നെ എണ്ണിമ് കൊഴപ്പൊന്നനല്ലല്ലോ
ഉം ഏല്
നെടുസാള എന്തൊക്കെ എള്ളും മറ്റൊറച്ച് കടല അങ്ങനത്തെ സാധനളൊക്കെ അങ്ങനത്തൊക്കെ തിന്നും അയ്ലൊന്ന് പിന്നെ നെയ്യും എണ്ണേം കൊ ഇതൊന്നുല്ലല്ലോ
ആ കടേലുണ്ട് കടലേല് എണ്ണണ്ട് എള്ളിലെണ്ണെണ്ട് എള്ളെണ്ണ കേട്ടില്ലെ
എല്ലളെണ്ട് ആക്കൊ കൊറേശെ തിന്നും അങ്ങനത്തൊക്കെയ എനിക്കിഷ്ടം കൊറേ ലേഗവും മറ്റൊമർച്ചൊക്കെ തിന്നില്ലറെ ഉം
എന്നോനാരുതിന്നലില്ല ഓക് പേടിയ തിന്നാതന്നെ എത്തങ്കി ആവോ കർതിയാണ്ട് കൊളസ്ട്രോൾ ഇണ്ട് അതൊക്കെ ഷുഗർ നല്ലോ- ടൈ വരുമ്പോൾ ഷുഗറ ഒന്നുംണ്ടങ്ങനാല്ല ഷുഗർ കരോണ്ടല്ല പള്ളയെ ഉണ്ടായപ്പോൾ ഒരു ഓപ്പറേഷനും ആണ് തിന്നാനും പറ്റൂല
ഓപ്പറേഷൻ പോയിന്നതിന്നാന്നും പറ്റൂല ഞാ എന്റെ മോന്റെ ഒക്കെ നല്ലമ് തിന്നീനിട്ടോ ആടുതക്കെ നലോണം തിന്നീന്നി ഇതിന് ഞാ ആടൊക്കെ കൊറച്ച്
ഹ് ആടൊക്കെ നല കൊളസ്ട്രോളു- തോന്ന്ണ്
അ തോന്നന്നതിന്നണ്ല്ല
ഉം
ഞങ്ങളൊന്നും അങ്ങനെ തടി ന്ക്കാത്ത തടിയാണ് തടിച്ചാ തന്നെ അത്. അ പിന്നെ അമക് മൻസസാവുമ്പോ തിന് പിന്നെ ഒകെ പോവും ഒലിച്ചോണാരി പോവും ഏഹ് പെറ്റ് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടൊള്ളു ആവേ അ അയ്നുന് ആഹ്. കുട്ടിക്കൊരു വയസ്സൊക്കെ ആവുമ്പള നല്ല ആ തടി ഒരു കോട്ടും പറ്റാത്തടണ്ടാവും പിന്നണ്ട് ഏഹ് ഇൻക്ക് എല്ലാ പ്രസവത്തിനും ഒരു ഒ ഒരു വയ തായിട്ടൊള്ളു ഇൻക്ക് ഇണ്ടാവൊള്ളു അല്ലെ ഉം
അത് നോമ്പൊന്നും വല്ലാതെ പോവുലലെ
ഇപ്രാവശ്യം നോമ്പന്നെ പോയിറ്റില്ല. ഞാന് വയറ്റില്ണ്ടായിട്ടും ഫുള്ള് നോമ്പും ന്നോറ്റു ഡോക്ടറർഞ് നോമ്പൊന്നും നോൽക്കാൻ പറ്റൂലാ കുട്ടിക്ക് വളർചന്ന്ണ്ടാവുല കുട്ടി കൊറ അയിഞാല് കൊറഞ്ഞൊര് വളർച്ച കൊറവുണ്ടയ്ന് തൂക്കക്കൊറവ് ഉം ഏഹ് കുട്ടിയെ അത് ന്നാലെ ന്നോഅതൊളു നോമ്പ്ട്ടീ അറിം ഞാന് ഓല് ഇപ്പ നോൽക്കണ്ടാറഞ്ഞ് ഞാൻ നോം മ്പാറ്റ്ട്ട്ലേ പിന്നെ നോമ്പ് മൊത്തം ഇത് ഞാപ്പം ഈ ചെറിയ കു ട്ടി നിം കൊണ്ട് ഫുള്ള് നോറ്റ് വീട്ടണ്ടേ
ആഹ് അതന്നെ
ഒരു നോമ്പല്ലാത്ത നോമ്പ് ഫുള്ള് നോറ്റ്ക്ക്ണു. അവ് ഒന്ന് എന്തോ ടെസ്റ്റ യ്യണം പറഞ്ഞ്ട്ടെ. ഗുൾഗൂസ്ന്റതെന്തോ കുട് ച്ച് ടെസ്റ്റ് ചെയ്യണം പറഞ് അങ്ങനൊരു നോമ്പ് പോയി
ആഹ് ആഹ് അത് ഷുഗറിന്റെടെസ്റ്റ്. ഷുഗറിന്റെ
ആഹ് ഷുഗറിന്റെ
ഉം
ഉം എല്ലാത്തൊക്കൊന്ന് നോറ്റു. പിന്നെ എന്താണ് ഏഹ് തൂക്കം കൊറവാണ് ഒമ്പദാം മാസം സ്കാനിംഗ് ഇട്ത്തപ്പൊക്കേ
എത്ത കുട്ടിയത്ര തൂക്കണ്ടയ്ന്
കുട്ടി പ്രസവിച്ചപ്പോ രണ്ടേ അഞ്ഞൂറ്റമ്പതോ
ഏ അപ്പൊ മേലല്ല അത്ര തൂക്കം
ഉം ഓല് മൂത്ത കുട്ടികളൊക്കെ മൂന്നും ഒക്കെ ഇണ്ടേ നി
ഏഹ് ആ ഇങ്ങ പറഞ്ഞേക്കലേ തൊട്ക്കത് തൂക്കായാതെ പിന്നെങ്ങ കൂടി കൂടി വരും പറഞ്ഞേക്കാ ഇത് കുറഞ്ഞ് വന്നക്കാണല്ലോ
ഇത് കുറഞ്ഞക്കാണ് ആ നോമ്പൊ റ്റതാ വെച്ചക്ക്ണെ നോമ്പ് അത് ഒമ്പത ഏ എട്ടാം മാസൊക്കെ ആയപ്പളാ നോമ്പേ
ആഹ ന നഷ്ടൊന്നുമില്ല നോക്കച്ച കഴിഞ്ഞിട്ട് ഇന്ന അവ വീട്ടണ്ടേ പിന്നെ നമ്മള്
അ നുറ്റിയനെ
അപ്പൊ മോറത്തിന് നോമ്പക്കെ നോറ്റക്ക നോറ്റക്ക കല്ലാവ കീട്ടാലുണ്ട് അപ്പൊ ഈ കൂട്ടത്തി കൂടെ ഇക്കോളും കതിയണ്ടേ
ഇപ്രാവശ്യത്തെ നോമ്പ്ങ്ങൊക്കെ അറിയില്ല പെരും ചൂട് ല്ല ഇനോ പ്രാവശ്യത്തെ നോമ്പ് ഈ ചൂടും പിന്നെ ഈ സമയ അല്ലേ നല്ലോ ഫുട്ടൊ സ്ഥലം കഴിച്ചു ഞാന് വെള്ളമൊക്കെ എല്ലാം കുടിക്ക ഫുഡ് എല്ലാം കഴി നോമ്പർ എന്നാലൊക്കെ അങ്ങനെ കഴിച്ചതൊണ്ട് ഏതായാലും നോമ്പോ അങ്ങനെ ഫുള്ളാക്കിയേനെ ചൂടൊക്കെ ആയിട്ട് വല്ലാതെ പണിയൊന്നും ഇടുക്കാതെങ്ങനെ ക്ഷീണാകുമ്പോ കട ആ അങ്ങെങ്ങനെ നോമ്പോ ഏതാലും ഭുള്ളായി കി ഡോക് ട് പറഞ്ഞാവുന്നില്ല ഡോക്ടറും നോമ്പ നൽക്ക എത്തിട്ടോ പറണം പിന്നെ സ്കാനിങ് ലാസ്റ്റ് ചന്നപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് ചന്നപ്പോ പറഞ്ഞു ഇങ്ങനെ നോമ്പൊക്കെ നോറ്റീന ആ എന്നാ സ്കാനിങ്ങ ഇട്ട് തോക്കണം വാലോ സ്കാനിങ് എടുത്തപ്പോ
എവിടെ കാണിച്ചല് പ്രൈവറ്റ് അതോ ഹോസ് ഗവൺമെന്റ്
ഒമ്പതാവും. നേരെ ഗവ പ്രൈവറ്റില് ഗവണ്മെന്റ്. പറ്റി ആ
ആഹ ഉം
അപ്പൊ ഒന്നര കിലോന ഉള്ളേ ഒമ്പതില് ഓ ഓ മാപ്പ്ലോടല്ലേ ഗൽഫില
ഏ അപ്പോവന്ന് പിന്നെ ഞന്റെ ഇങ്ങത്ത് കൊന്നേക്കാരം
ആ ഓള് വന്നണ്ട് രാവിലെ ഓള് ആണ ഡ്യൂട്ടി കഴിഞ്ഞ എത്തണെങ്കിൽ ഓള് ഇതിലാണ് എന്തെത്താ? ഇതില്ലേ ലേബിന്റെ,
ആഹ്
ഡി എജ കുടുക്ക ഓഫി
ആരോ ആരാ അഞ്ചത്തിയോ?
ആഹ് ആ ആ
എഹ് ആഹ് സെരി ഓള് അന്റട്ത്ത്ന്നേക്കാരം പോകലില്ലേ
ആഹ് ഓള് രാവിലെ ഇവിടുന്ന് പോകും. വൈകുന്നേരം വരും
ഏ അപ്പൊ ഓള കുട്ടിയോ?
അള് കുട്ടി എന്താണ് പിനെ ഒന്നായിട്ട് പഠിക്കണതില്ലേ അയിലാണ്
അത് എപ്പഴാ പോവല് അപ്പ
അതെ അര് അവിടെ അവിടെ ആക്കിക്കാണ് ഇങ്ങനെ അവിടെ നിന്ന് പഠിക്കും.
ഏ അപ്പൊ കുട്ടിക്ക് എത്ര വയസായി?
അത് ഏയിലക്കെ എത്തി
ഏ അത് ശെരി ആകെ ആ കുട്ടേനെ ഉള്ളൂ?
ആഹ് ഒരു തനേയുള്ളു.
ഏ അ ചെറിയ കുട്ട്യാളയ്നി
ആഹ്
ആ ഇവിടെത്ര സ്കൂ അതും ഭൗതികം കൂടി ഇള്ളതാ അതോ ഭൗതിക മാ
എല്ലാണ്ട് രണ്ടും ഉണ്ട് മൂ ഏ പഠിപ്പ് ഇഗ്ലീഷ് മിഡിയാണ്
ആഹ്
ഏ
ആ ആ എന്നിട്ട് പിന്നെ എവിടെ കൊടുക്കുന്ന മറ്റത് മത മത മതപഠന ആകുമ്പോ എങ്ങനെ ഏഴാം ക്ലാസ്സിലാകും മതോട് അദർസല് എത്രലാ
മസരസുഖന്തൊക്കെന്നെ സാധാ മ്മൾ കുട്ട്യേൾ പോണ മദ്രസുതും സ്കൂള് തും ഏഹ്
ഉം അപ്പൊ ഔഎ പോയി നിക്ക അ മാസ പീസ പീസ്ണ്ടോ?
അയി എന്തൊക്കെ അറിഞ്ഞൂടാ അല്ലെഇപ്പോ പൊ ഫീസൊട്ത്കാൺ ട് മ്മള് മതപഠനല്ലാതെ ങ്ങനെ പഠിച്ച്ണതും കോളേജാളു പിന്നെ ഫീസ് ആ തന്നെ കൊടുക്കാതെ കൊട് ച്ച്ണകോളേജാളൊക്കെ ണ്ടല്ലോ പല വിധുണ്ടല്ലോ ഇപ്പൊ
ഉം ഉം
പ്പൊ യാ അന്റെ മൂത്തഛനെ കുട്ടീനെ കൊണ്ടാക്കീക്ക്‌ണ് വടെ കാടാമ്പുയ അഹ് അവിടെ പ്ലസ് ടുനാ ഒണ്ടാക്കിയിരുന്ന ഇപ്പൊ അവിടെ പ്ലസ് ടു സ്കൂള് ഉണ്ട്. ഏതാണ്? ഈ എൻട്രൻസ് കോച്ചിങ്ങിലെ അതുണ്ട്. പിന്നെ മതപഠനോ ണ്ട്, മൂന്നുണ്ട്, സ്കൂൾക്ക് ഫീസ് അടക്കണം.
ഫീസ് എത്ര?
ഫീസ് നല്ല ഫീസ് ഉണ്ട്. രണ്ടും, മൂന്നും, ലക്ഷം ഒക്കെ ഉണ്ട്.
ഉം അത്എത്ര വർഷത്തിന്?
അ ഒരു വർഷം, അത് രണ്ട് മൂന്ന് വർഷല്ലേ? അയിന്റത്. പ്ലസ്ടു രണ്ട് വർഷം. പിന്നെ ഈ എൻഡ്രസ് കോച്ചിങ്ങും ഉണ്ടാകും അയിൻ്റെ ഒപ്പം തോന്ന്ണ്ട്.
ആ
സ്ഥാപനങ്ങളും ഉണ്ട് പിന്നെ ഈ അത്തിപ്പറ്റ ഉസ്താദിന്റെ അത് എന്തോ ആണ് അതാ ഉ പല സ്ഥാപനങ്ങളും ണ്ടല്ലോ